ആ കേക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ടോ?
ആ കേക്ക്ന്ന്ണ്ട് ക്ലിയറാപറഞ്ഞൊ എന്താണ്പരിപാടി?
എങ്ങനെ
എന്ത്കേക്കുന്നുണ്ട് ക്ലിയറല്ലേ ആ ആ ആ
ഞാൻ മോള് മുടി കെട്ടിടുക്കെയിരുന്നു
അതേല്ലേ ആ ആ
മുടിനന്നായിട്ട് കെയറായ്യോ അതാ
എങ്ങനെ?
മുടിനന്നായിട്ട് സംരക്ഷിക്കുവോ ങ്ങനെ രാത്രിഇങ്ങനെകെട്ടിവെച്ചിട്ട് ഉറങ്ങ അതെഅങ്ങനൊക്കെ ചെയ്യുവോ?
ഓ മുടി ചിലെസമയത്തൊക്കെ മടിയാണ് കെട്ടാൻ
ഉം
ചിലെ സമയത്ത് പിന്നെ കെട്ടും
അതെല്ലേ ആ ആ
ഇന്നിപ്പോ മേലക്ക് പിടിച്ച് ഏഹ മുടിക്കുടുക്ക് ഇട്ടിട്ട് പിന്നെ മൊടഞ്ഞ് തായൊരു മുടിക്കുട്ത്ത്ടണം അപ്പൊ അത്അവൾക്ക് വെഴിക്കൂല അപ്പൊത് ഞാൻചെയ്തൊടുക്കണം
അതതെ സ്കൂളിൽങ്ങനെ രണ്ടായിട്ട് പിന്നികെട്ടിക്കൊണ്ടോണം
ആ അതെഅതെ ഇല്ലെങ്കിഅവിടെ അടിയാ ഉം ഉം ഉ ഡെയ്ലി നോക്കൂ
ആ എങ്ങനുണ്ട് ഏഹ
എങ്ങനെ
പറഞ്ഞോ
ആഹ് അതോണ്ട് ഡെയ്ലി കറക്റ്റായി കിട്ടീട്ട് പോവും റിബ്ബൺ വെച്ചിട്ട്
അതെ അതെ
ഓരോ ക്ലാസിന് ഈഹ് ഇവിടെ ഇവർക്ക് കറ കുറിമ്പനാണ് ആഹ് പിന്നെ ണയൻത്ത് തൊട്ടിട്ടങ്ങാനോ നീല കളർ
അതെ
ഉം
ആ ആഹ് പിന്നെ ഇത് ബുധനാഴ്ച മാത്രമാണല്ലേ വൈറ്റ്
അല്ലല്ല ഇല്ലല്ല ഇവിടെ കളർ ഡ്രെസ്സില്ല
ഇവിടെ ഫുള്ള് ഒരേ കളർ യുണി
ഒരേ കളർ യൂണിഫോമാല്ലേ ഉം ഉം
ഇവിടെ ആറ് ഏഴ് പിന്നെ എട്ടും ആറ് ഏഴ് എട്ടും ഒരേ കളർ യൂണിഫോമ്
ആഹ്
പിന്നെ ഒമ്പതും പത്തും ഒരു യൂണിഫോമ്
ആഹ്
അത് കഴിഞ്ഞ പിന്നെ പ്ലസ് വണ്ണും പ്ലസ്റ്റും ഒരു
അതെ ആഹാ ആ അപ്പൊ പിന്നെ വർഷ ദെവസം ഇത് മാറണ്ടേലാ യൂണിഫോം മാറ്റണ്ടലാ അങ്ങല്ല കാര്യുണ്ട് ആ
കയ്ച്ചു തരാ
ആഹ് ആ പിന്നെ വീട്ടിലെല്ലാരും ഒക്കെ സുഖായിട്ടിരിക്കുന്നെ
ഓഹ് മോന് ഇപ്പൊതാ സ് കൂൾട്ടുവന്നിട്ട് അവൻ കുളിക്കാൻ നിക്കാണ്
അതേലെ ആഹ് ആഹ് പിന്നെ സ്കൂളില് പി ടി മീറ്റിംങ് അങ്ങനെയൊക്കെ പോവോ ഉം ഉം ആഹ് ആ എപ്പഴും ആ ആ എപ്പഴും എല്ലാ മാസും അങ്ങനെണ്ട്
എല്ലാ മാസവും വെക്കും
ഓ ആ അത് നല്ലല്ലേ കുട്ടികളെ പ്രോഗ്രസ്സ് ഒക്കെ അറിയാൻ വേണ്ടീട്ട് എങ്ങനെ ടീച്ചേർസ് ഒക്കെ വഴക്കറിയോ അവരെ ആ ആഹ് ഉം
വയക്കൂ പറയും കൊ പറയാനും ഉണ്ടാവും അവർക്ക് എല്ലാം ഇണ്ടാവും ഒരു ഉം ഇവര് സ്കൂള്ട്ട് പോരുന്ന സമയത്ത് ലൈനില് വരണം അപ്പൊ ലൈനില് വന്നിട്ടില്ലെങ്കിൽ അത് ചെറിയ ചെറിയ കാര്യങ്ങള് മതി
ഓ ആഹ ഉം ഭയര സ്ട്രിക്റ്റ് ആലേ സ്കൂള് ഉം ഒരു ഒരുപക്ഷേത് ആ ഒരുപക്ഷെ ല്ലേ കുട്ടികളെ കുറച്ചും കൂടി അച്ചടക്കം പഠിക്കാനൊക്കെ ഉം ഉം
നിസ്സാരം ഒന്ന് പാൻ്റ് കറക്റ്റ് ഓവർ ടൈറ്റ് ആവാൻ പാടില്ലാ ഏഹ് ഓവർ ലൂസും ആവാൻ പാടില്ല അങ്ങനെ അപ്പ വിളിക്കും അവര് ഹലോ ഹലോ ഹലോ ഹലോ